ഹലോ ആ എന്തൊക്കെ വിശേഷം മ്
ആഹ് എവിടെയാണ് എന്താ പരിപാടി
എന്താ ഇവിടെണ്ട് എന്തൊക്കെ അന്റെ വിശേഷം
നല്ല വിശേഷം ഇങ്ങനെ പോവുന്നു പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല ടൈമിങ്ങനെ പോണില്ല വെറുതെ ബോറടിച്ച് മടുക്ക്ണ്ട് ഇവിടെ
അതെ അതെ എന്തന്ന്
എന്താ അവടെ പരിപാടി
എന്താ ഇവിടെ പ്രത്യേകിച്ചൊന്നുംല്ല
അങ്ങനൊക്കെ ഉപകാരെന്തേലും ചെയ്തോ അങ്ങനെ ടൈമ് വെറുതെ കളയണ്ട ടൈംന്ന് ഭയങ്കര പ്രാധാന്യ നമ്മളത് ചെലപ്പൊ നിസാരാകാണ് സമയംന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ വളരെ മനുഷ്യന്റെ ജീവിതത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു വെലപടിപ്പുള്ളള്ള സാനാണ് സമയം എന്നുള്ളത്
അതെ എന്തിനേക്കാളും വിലപിടിപ്പുള്ളതാണ് സമയം അത് ന നല്ലമ്പോലെ പാഴാക്കിയാല് നമുക്ക് അത് ഉപകാരാവും അല്ലാന്ന്ണ്ടെങ്കില് അത് നമുക്ക് നഷ്ടം തന്നെയാണ്
അതെ ഈ പണംന്നൊക്കെ പറയുമ്പോ പണം ഞമ്മക്ക് നഷ്ടപ്പെട്ടാലും അത് വീ ണ്ടും സമ്പാദിക്കാൻ പറ്റും പക്ഷെ സമയം അങ്ങനെയല്ല സമയം നഷ്ടപ്പെട്ട പിന്നാണ്ട് പോയി അത് ആരോഗ്യാണെങ്കിലും ഞമ്മക്ക് എന്ത്‌ട്ക്ക വീണ്ടെടുക്കാൻ കഴിയും പക്ഷെ സമയം ഒരിക്കലും അത് തിരി കെ ലഭിക്കില്ല ലേ ആ ഒരു മനുഷ്യന് ഒരു ദിവസം ഇര്വത്തിനാല് മണിക്കൂറാണ് ലഭിക്കുന്നത്. അത് എത്ര പാവപ്പെട്ടവാനാണെങ്കിലും എന്ത് പണക്കാരനാ ണെങ്കിലും ഇഞ്ഞി ബിസിനസ്‌ മാനോ ഒരു സ്റ്റുഡന്റോ എന്താണെങ്കിലും ആൾക്ക് ഇര്വത്തിനാല് മണിക്കൂറെ കിട്ടൊള്ളൂ അയ്ല് കൂടുല് കിട്ടൊന്നുല്ല ലെ പക്ഷെ ഞമ്മക്ക് വ്യത്യാസം എങ്ങനെ വെച്ചാ അത് എങ്ങനെ ഉപിഗൊ ഉപയോഗിക്കുന്നു എന്നതിലാണ്.
അതെ അതെ. എങ്ങനെ ഞമ്മള് നന്ന് ഞമ്മള് നന്നായി ഉപയോഗിച്ചാ അത് നമുക്ക് ഉപകാരായി.
ഉം.. അതെ,..., പിന്നേ സമയം ശരിയായിട്ട് ഉപയോഗിക്കുമ്പോ നമുക്ക് ചെലപ്പൊ ജീവിതത്തില് ഒരുപാട് നേട്ടങ്ങള് ങ്ങള് ഇണ്ടാക്കാൻ കഴിയും ലെ. വിദ്യാർത്ഥികൾക്ക് പഠനത്തില് വിജയം നേട്ണോണ്ട് അല്ലെങ്കി
അതെ, ജോലിക്കാർക്ക് ജോലിയില് നല്ല ഉന്നത ത് കിട്ടാനും ഒക്കെ നല്ലതാവും. നന്നായി ഉപയോഗിച്ചാൽ സമയം വളരെ ഉപകാരപ്പെടും.
ഉം ചെലപ്പോ ഒരു ദിവസ് ത്തെ ചെറിയൊരു സമയം നമ്മള് നഷ്ടപ്പെടുത്തിട്ടുണ്ടെങ്കി അതെൽപ്പൊ വർഷങ്ങളാകുമ്പൊ അത് വലിയൊരു നഷ്ട ആയി തീരും അതായത് നമുക്ക് പിന്നീട് ആ സമയത്ത് ചെയ്താ മതിയാകുന്നു അങ്ങനെയൊക്കെ ചെയ്തെങ്കി ഒന്നുടി ഉഷാറായിരുന്നുന്നൊക്കെ തോന്നിയല്ലോ. പക്ഷെ ആ പിന്നെ ഞമുക്ക് ആലോയ്ച്ചിട്ട് കാര്യല്ലലോ.
അതെ പിന്നീട് അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യല്ല. സമയം പോയാപ്പോയന്നെ പോയി.
അതെ മലയാളത്തില് മറ്റേയാതി പാ ട്ട്ല്ലേ ഇന്നലെകളെ തിരികെ വരുമോ
അതെ അതെ ഉം ഉം.
ഇപ്പല്ലേലും സമയം പാഴായ ക്കുന്നത് പല രീതിയിലാണ്. ഒന്നാമത്തെ മൊബൈൽ ഫോണിന്റെ അമിതായ ഉപയോഗമാണ് ലേ.
ഉം അതെ.
ഇരുപത്തിനാല് മണിക്കൂറും സോഷ്യൽ മീഡിയയില് ഇൻസ്റ്റഗ്രാമ് ഫസ്ബുക്കായിയിട്ട് ഇങ്ങനെ ചെലവഴിച്ചോണ്ടിരിക്കയാണ്.
അതെ.
അങ്ങനെ ചെലവര് വെറുതെ ഇരുന്ന് സമയം കളയുന്നു. അങ്ങനെയും കൊറെ പേരുണ്ട് ഉം.
അതെ ചെലപ്പോ ഒരു കാര്യം നമ്മള് ചെയ്യാൻ തു തുടങ്ങുംന്നട്ടാ അല്ലെങ്കിൽ പിന്നെ ചെയ്യാ റങ്ങും എന്നിട്ട് വെറുതെ ഇരിക്കും. ആ കാര്യം പിന്നീ നടക്കൂല്ല അങ്ങനെ കാര്യങ്ങള് പിന്നീട് ചെയ്യാന്നുള്ളരു ശീലം അത്
അതെ മടി പിടിച്ചിരിക്കുന്നൊരു ശീലം അങ്ങന ത്തൊരു അങ്ങനെയും സമയം വെറുതെ പോകുന്നുണ്ട്.
ഉം..... പിന്നെ പിന്നപ്പങ്ങനെ? ആഹഒരു ഒരു ലക്ഷ്യംല്ലാതെ ഇങ്ങനെ നടക്കലേ. എന്തെലൊക്കെ ഒരു ടാർഗറ്റ് ണ്ടെങ്കിൽ നമ്മള് ചെലപ്പോ അതിനന് വേണ്ടി ഉദ്ദേശങ്ങൾ തുടങ്ങും അപ്പോ ഒരാൾക്ക് എന്താണ് ഒരു ബിസിനസക്കെ തുടങ്ങിയിട്ട് അത് വിജയിക്കാന്നുള്ള ആ ലക്ഷ്യ ണ്ടകിൽ ഓന് അയിന് ഉള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. യിരിക്കും. അല്ലെങ്കിൽ അവനക്ക് ഇപ്പൊ അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ പഠിക്കാനാണ് അവന്റെ ലക്ഷ്യെച്ചങ്കി ഓന് ഹയ്യർ സ്റ്റഡീസിനുള്ള ഒരുക്കങ്ങളൊക്കെ അ ആദ്യ തുടങ്ങിയിട്ടുണ്ടാകും അത് ഭാഷകൾ പഠിക്കുന്നതിലാണെങ്കിലും. അല്ലെ മറ്റ് എന്ത്നും ഈ പൈസ വേണല്ലോ.
ഹും. അതെ അതെ. ഉം. ഉം നീയെങ്ങനെയാണ് സമയം ചെലവഴിക്കാറ്? ഹലോ
ആഹ് കേക്ക്ണില്ലേ.
ആ എങ്ങനെയാണ് നീ സ സമയം ചെലവഴിക്കാറ്
ഞാന് ഇതുപോലെതന്നെ ഈ ഇൻക്ക് ഒരു ലക്ഷ്യക്കണ്ട് എന്ത് ആ യൂറോപ്പ് അല്ലെങ്കിൽ ജർമ്മനി പോൽത്തെ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് പഠിക്കണംന്ന് നമ്മു ജോലി ചെയ്യണെന്നോ അപ്പൊ അങ്ങനെ കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഇണ്ട് അപ്പൊ വേണ്ടിട്ട് ഞാന് ജർമൻഭാഷ പഠിക്കാനൊക്കെ ട്ട് ഉപയോഗിക്കലണ്ട് അധികായിട്ടും പിന്നെ ഡിജിറ്റൽ മാർക്ക തുടങ്ങാന്നുള്ളത് ഐ മീൻ അത് പഠിക്കാന്നുള്ളത് ഒരു വേറെലക്ഷ്യാണ് അപ്പൊ അയിന് മുന്നൊരുക്കങ്ങളൊക്കെ ചെയ്യലുണ്ട് അതുപോലെ രീതികളൊക്കെ
അപ്പൊനീ സമയം നന്നായി യൂട്ടിലൈസ് ചെയ്യാറിണ്ടല്ലേ.
ഉണ്ട് എന്നാണ് എന്റെ ഒരു നിഗമനം. അന്റെ എങ്ങനെയാ?
ഹാ ഞാനത് കമ്മ്യൂണിക്കേഷൻ ബെറ്ററാക്കാൻ നോക്കലിണ്ട് പി
ആ
പോ ആം എന്തപറയാ ഇപ്പൊ ഇൻക്ക് വേണ്ടതിപ്പോ എന്റെ പഠിപ്പിന് വേണ്ട അതെന്താണോ തില് ഒരു സ്കില്ലും ഞാന് എ എന്താ പറയാ ഇംമ്പ്രൂവ് ചെയ്യാൻ നോക്കലിണ്ട് അതില് കൂടുതൽ ഫോക്കസ്ചെയ്യൽണ്ട് പി പിന്ന ഇപ്പൊ ഡിഫറന്റ് ലാംഗ്വേജ് പഠിക്കാൻ നോക്കുന്നിണ്ട്
ആ ആ പിന്നെ നമ്മള് സമയം ടൈം മാനേജ്മെന്റ് വേറെ വിഷയം അതായത് സമയം കൂടുതൽ ലഭിക്കൂല്ലാന്ന് പറഞ്ഞ പോലെ അപ്പൊ ഉള്ള സമയം നന്നായി ഉപയോഗിക്കുവാണ് വേണ്ടെ അതിനായിട്ട് ദിവസത്തെ പ്രവർത്തനങ്ങൾ ആദ്യം മുൻകൂട്ടി ഒരു പ്ലാൻ ചെയണം അല്ലെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ജോലികള് മുൻഗണന നൽകുന്നാണെങ്കി അവര് അയിന്‌ മുൻഗണന നൽകണം പിന്നെ അനാവശ്യ കാര്യങ്ങളില് സമയം ചെലവഴിക്കാതിരിക്കുക അതൊക്കെ വേറെ വിഷയങ്ങളാണ് വിശ്രമത്തിനും കുടുംബത്തിനും അതായത് ആ എ ഇപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടിട്ട് ഒരു വേറെ ടൈം നോക്കാ അത് ടൈമിന്റെ ഒരു ഇമ്പോർട്ടൻ പാർട്ടാണ് അത് നമ്മടെ സമയ
അതെയതെയതെ അതെയതെ എല്ലാത്തിന്റെ ഒപ്പം അതും കൊണ്ടു പോണം അതായത് ഇപ്പൊ ഫാമിലി യിക്കോട്ടെ നമുക്ക് അത്രേം ഇമ്പോർന്റ് ആയതാൾക്കാരാണ് അവരൂടേം നമ്മള് സമയം എന്തെയ്യണം
അതെ
വെറുതെ പാഴാക്കാണ്ടിരിയ്ക്യ സമയം
വിദ്യാർത്ഥികള് സമയത്തിന്റെ പ്രാധാന്യം നൽകണത് അത് ജീവിതത്തിലീ സമയത്തിന്റെ വില വളരെ കൂടുതലാണ് എപ്പളും പറയണ പോലെ നമ്മളീ പരി ഉച്ചക്ക് തൊട്ടുമുമ്പ് പഠിക്കുന്ന ദിവസവും കുറച്ചൊരു സമയം പഠിക്കുമ്പോ അത് കൂടുതൽ ഫലപ്രദായിട്ട് തീരാറുണ്ട് ഇല്ലേ
അതെ അതെ കൊറച്ച് ടൈമെടുത്ത് പഠിക്കുമ്പോ അത്രയും നല്ലതാണവർക്ക്
മറ്റേത് ഒരു ദിവസൊക്കെ പാടകൂടിട്ട് നാളെ എക്സാമിനിരുന്ന് പഠിച്ചിട്ട് അത് പഠിക്കുന്നിട്ടും അത്രടൈം വെചിട്ട് പഠിക്ക എന്നിട്ട് വല്യ പ്രയോജനമൊന്നും ഉണ്ടാവില്ല മറിച്ച് അത് ഓരോ ദിവസം ഇത്ര ഒരു പാർ പഠിക്യാ എന്നുണ്ടെങ്കി അത് കൂടുതലും എഫക്റ്റീവ് ആണ് പിന്നേ അതുപോലതന്നെ നമ്മളെ ബസിനാണെങ്കിലും സമയത്തിന്റെ പ്രാധാന്യം എല്ലാത്തിലും സമയത്തിന്റെ പ്രാധാന്യം എന്നാ നമ്മൾ വെവ്വേറെ എന്ത് ഫീൽഡി ലെങ്ങനെയൊകെയുണ്ടെന്നുള്ള കാര്യങ്ങളാ പറയണേ അതായത് ഒരൂ ബിസിനസ്കാര്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയി വിജയിക്കുക അല്ലെങ്കിൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് അപ്പൊ നമ്മളെ കച്ചവടത്തിലെ സാനങ്ങള് അവര അവസരങ്ങളൊക്കെ സമയ അഅതത് സമയത്ത് തിരിച്ചറിയണം അല്ലെ ഈപിന്നീട് കഴിഞ്ഞാൽ അത് ആ ടൈമില് ചെയ്താമതി അതൊന്നും അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യം ഉണ്ടാവുല അതായത് ശരിയായ സമയത്ത് തീരുമാനം എടുക്കുക ല്ലെ വൈകുന്ന തീരുമാനങ്ങള്ചിലപ്പോ വലിയ നഷ്ടങ്ങൾക്കൊക്കെ കാരണാകാറുണ്ട്
അതെ അതെ പിന്നീട് അതിനെ ആലോചിച്ച് റിഗ്രെറ്റ് അടിച്ചിട്ടോ അല്ലെങ്കിൽ യ്യേ അന്ന് അങ്ങനെ ചെയ്താ മതിയാരുന്നു അല്ലേ ഒരു കാര്യമില്ല അതില് ഉള്ള സമയം നന്നായി യൂട്ടിലൈസയ്യാ അങ്ങനത്തെക്കൊരു പിന്നെ സമയപ്പ നമ്മളാരെയും കാ ത്തിരിക്കൊന്നുംല്ല നമ്മള് വേണം അതിനനുസരിച്ച് ചെയ്യാന് അതിനോടൊപ്പം സഞ്ചരിക്കാൻ നമ്മൾ വേണം അങ്ങനെയൊക്കെ
അതായത് വിജയം ന്ന്ള്ളത് വെറും അധ്വാനം കൊണ്ട് മാത്രം വരുന്നതല്ല ശരിയായ സമയത്ത് നല്ലതായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് പലതും ലഭിക്കുന്നത് അവസരങ്ങള് വരുമ്പോ അത് അയ്നന്സരിച്ച് തയ്യാറായിക്കൊണ്ടിരിക്കണം ഓരോ ദിവസം ചെറിയ ചെ റിയ പുരോഗതി നേടുമ്പോ തന്നെ അത് വലിയൊരു ഇംമ്പ്രൂവ്മെന്റിന് കാരണായിതീരും പിന്നെ സമയം പാഴാക്കാതെ ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക
ഉം പിന്നെ സമയാഷ് ശരിയായിട്ട് ഉപയോഗിച്ചാല് പിന്നെ വിജയും സന്തോഷൊക്കെ നമ്മളിലേക്കന്നെ വന്നെത്തും
ആ ഇതിനായിട്ടെ ഒരു ദിവസേന ഒരു പ്ലാൻ ലിസ്റ്റ് ഇണ്ടാക്കാണെങ്കി ഒന്നു കുടിം എന്ത് കൂടുതൽ ബെറ്ററായിരിക്കും അ ഒരു ഒരുദിവസേനെ എന്തെക്കേണ്ണ് ചെയ്യാനുള്ള ലിസ്റ്റ് തയ്യാറാക്കേണ്ട അങ്ങനത്തെ ഒരു ലിസ്റ്റ് തുടങ്ങീട്ട്
ആ അതെ അതെ
ന്നെ പ്രധാനപ്പെട്ട ജോലികൾആദ്യം പൂർത്ത്യാക്കാ പിന്നെ ഞമ്മക്ക് ആ ശേഷം പിന്നെ നമ്മുടെ സമയങ്ങള് എന്തിനു വേണ്ടിയും ഉപയോഗിക്കാന്നെ നമ്മക്കൊക്കേ തീരുമാനിക്കാലോ അതായത് ഇന്ന് കുറച്ച് ആദ്യം ഏ കുറച്ച് പരിപാടികളുണ്ട് എന്ത് എന്നാ അവിടെ കല്യാണത്തിന് പോവണം ഇവിടെ ഓ ഫീസ് പോണം അങ്ങനെ കുറച്ച് കാര്യങ്ങള് നമ്മളെ നമ്മെ പ്രധാനപ്പെട്ട കാര്യങ്ങള് ചെയ് തീർത്തിട്ട് ഓഫീസ് പോക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമക്ക് ഫ്രീ ആയിട്ട് ഞമ്മക്ക് കുടുംബത്തോടപ്പം ചിലവഴിച്ചിരിക്കാം ല്ലെ പിന്നെ വേറെ വിഷയാണ് ഈ വായനക്ക് വേണ്ടീട്ട് ദിവസം ഇപ്പം കുറച്ച് സമയം മാറ്റിവെക്കുമ്പോ
ഇപ്പൊ കൂടുതൽ പേരും തീരെ ചെയ്യാത്തൊരു കാര്യാണത് വായനാന്ന് പറഞ്ഞ സംഭവം ഇപ്പോ ആൾക്കാര് കൂടുതല് ഇപ്പോ സോഷ്യൽ മീഡിയ ഫോണിലൂടെന്നെയാണ് ഈ ലേർണിങ് തന്നെയാണ് അതായത് ഈ ബുക്ക് ആണെങ്കിലും അങ്ങനെക്കെന്നയാണ് ഇപ്പ ചെയ്യുന്നത് ബു ബുക്കെടുത്തുവായിക്കുന്നൊരു ശീലം ഇപ്പാർക്കൂല്യാ
അപ്പോം ന ആ മുഖ്യമന്ത്രികണ്ടല്ലോ മുഖ്യമന്ത്രിയൊക്കെ ദിവസം ഇത്രീം തിരക്കിന്റെടയിൽ അതെ നക്കൊ സമയം ഇനിയും എത്ര വേണംന്നുള്ള യ്ക്കാരംപക്ഷെ അത് ദിവസോം ഒരു നാല് മുപ്പത് പേജ് വായിക്കാൻ ശ്രമിക്കാറുണ്ട് എന്ന് ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ പറയേണ്ടായി അപ്പോ അദ്ദേഹം ഈ സമയത്ത് നോ എത്രയും വേന്ത വാല്യുബിൾ ആയഈ ടൈമിനോടോപ്പം അദ്ദേഹം വായനക്ക് ഇമ്പോട്ടൻസ് കൊടുണേന്ന് നോക്കൂല്ലേ ഓരോ ദിവസവും ഇങ്ങനെ നാപ്പത് വെച്ച് വായിക്കുകാന്നർ ന്നാനങ്ങനെ ഞമ്മളെ സംബന്ധിച്ചടുതോളംതന്നെ വല്യ കാര്യാണ് അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചടു ഇത്രീംഒരു മുഖ്യമന്ത്രിയാണല്ലോ കേരളെ മുഖ്യമന്ത്രി അ അപ്പൊ അദ്ദേഹത്തിനെ സംബ
അതിന്റെ ഇമ്പോർട്ടൻസ് അവർക്ക് അറിയുന്നത് കാരണാണ് അയാള് അവരങ്ങനെ സ അയിന് വേണ്ടി സമയം മാറ്റി വെക്കുന്നത് ഇതി ഇമ്പോർട്ടൻസ് അറിയുന്ന കാരണാണ്
പിന്നെ ഓരോ ദിവസംങ്ങനെ അവസാനി ക്കുബോ നമ്മള് അവസാനം നേരത്തെ ഒരു ഒരു പ്ലാൻ ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഓരോ ദിവസം സമയം നമ്മള എന്തിനൊക്കെ ഉപയോഗിച്ചു എന്ന് വിലയിരുത്തുന്ന കൂടുതലായിക്കും അല്ലെ
ഉം ഉം അതെ അതെ ഉം
ഇപ്പത്തന്നണ് ഈ ആപിന്ന് രാത്രിന്ന് കാണാം വിളി വേറെ വിഷയങ്ങള് വെച്ച് സംസാരിക്കല്ലേ ആ അപ്പ ശേരി ഓക്കെ